ഓ ആ കേൾക്കുന്നുണ്ട്
ആഹ അത് ശരി പിന്നെ എന്നാണ് ട്ട് ഇനി പെരുന്നാളൊക്കെല്ലേ ഈ മാസം
ആ ഈ മാസം ഇരുപത്തേഴ് ഇരുപ്പെതിഴാൻ തിയതി
ആ സ്കൂൾ തുറക്കലും പെരുന്നാളൊക്കെ ഒരുമിച്ച് ആയിരിക്കും
ഓ പേരുന്നാളും വൈകുന്നേരം മോന്റെ ബർത്തഡേ
ആരേ മോന്റെ
മോന്റെ ബർത്തഡേ
ഓ അയ് ശരി
എല്ല് എല്ലാങ്കട് ഒന്നിച്ചിന്ന്
എങ്ങനെ
എല്ലാം കൂടി ഒന്നിച്ചന്ന് പെരുന്നാളും ബർത്തിഡെയും സ്കൂൾ തുറക്കലും
ആ ബർത്ത്ഡേ
ഇല്ലില്ല ഞങ്ങള് മാത്ര ആയിട്ട്
ഇപ്പ എല്ലാരും മക്കള് ഹ് എല്ലാ മക്കളും അങ്ങനെ ചെയ്യുമ്പോളേ മക്കൾക്ക് - - എല്ലാരുതും കാണണല്ലേ മറ്റുള്ള ഓരോ ഒ ഇപ്പല്ലാലു സ്റ്റാറ്റസ് ഒക്കെ കാണോണ്ട്ല്ല മക്കൾക്കൊരാ ആഗ്രഹ ആരിക്കും അത്റിയ
ആഹ്
ആ ഞാനും അതെ എനിക്കും ഭയങ്കര ഇഷ്ട മക്കൾക്ക് സർപ്രൈസ് കൊടുക്കാന്
അല്ല ഇത് ഞാൻ എന്റെ ഇഷ്ടകാര ഞാൻ ചെയ്യണാണ്
ആഹ് അതെ ഇപ് മക്കൾക്ക് നമ്മള് നമ്മളെ കാര്യല്ലല്ല മക്കളെ
കോർത്തിട്ട് വേഗം വാ ആഹ് ആ ആ
അയ് ശരി
കളിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നത് ആണ്
ഇപ്പയോ ഇപ്പൊ ഉച്ചയ് ഉച്ചയല്ലേ
ആഹ എടെ ഇപ്പം ആ അടുത്ത വീട്ടില്
ഓ അയ് ശെരി
അവിടെയും എന്റപ്പ് പ്രായം ഇവന്റെ പ്രായത്തിത്ത കുട്ടികൾ ഉണ്ടെയേ
ഓ അ ശരി അടുത്തടുത്ത് വീടുകളുണ്ടോ വീടിന്റെ അടുത്ത്
ആ
ഓനന്നിട്ട് പോയോ
പോയി
ഹലോ
ആ അവളെത്തി
ഏയ് അപ്പൊ നോക്കിയ കാണോ
ആഹ് ഇവിടെ അടുത്ത് തന്നെയാണ്
ഓ അയിശരി
ആഹാ ആൾക്കല്ലെ കൊങ്ങും വിടൂല പേടിയാ
ആഹ് അതെ അതെ ഞാൻ അടുത്തക്കൊന്ന തിലെ വിടാ അടുത്ത് എന്ന് പറയാൻ തൊട്ടടുത്ത് കാൺ നോട്ത്ത് ഇല്ല വീട്
ഓ ഓ
ഷെ എനിക്ക് പേടിയാ മക്കളെ വിടാന്
ആഹ്
ആഹ് ഇപ്പത്തെ കാലത്ത് ഒരു ഭയങ്കര പേടിയാണല്ലോ
ആഹ ശരിനെ ഇപ്പൊ വല്യാൾ ക്കാരേടേം പേടിക്കണം പ്പഴാണ്
ആഹ് അതെ അതെ പഡച്ചോൻ കാക്കട്ടെ പിന്നെ അങ്ങനെ ഇവര് ഇപ്പം തറവാട്ടക്ക് പോയ എന്റെ മ ക്കള അതാ സൗണ്ടൊന്നും ഇല്ലാത്തെ
ആഹ്
ഒരു ഉമ്മ വന്നേന് ഹസ്ബൻറിന്റെ ഉമ്മ വന്നപ്പളേ ഓര കൂടെ പോയതാ അപ്പൊ എനിക്ക് വേ വൈകുന്നേരം ടിറ്റി അടിക്കാൻ പോണം അപ്പൊ ഓര് പോയാല് പിന്നെ എനിക്ക് പോവാലോ അത് വിചാരിച്ചിട്ട് അങ്ങനെ
ഉം
പിന്നെ പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാണ്ട് നാളെ ഒരു യാത്ര പോവണ്ട് ഇൻശാഅല്ലാഹ്‌
ഓ
അങ്ങനെ പിന്നേ ഏ പിന്നെ അവി ആ പിന്നെ പെരുന്നാളൊക്കെ എങ്ങനെയാണവിടെ?
പെരുന്നാള് പെരുന്നാൾന് പുറത്തുപോക്കൊന്നുംല്ല
ആഹ്
എന്റെ വല്ലുമടെ ആണ്ടും കൂടിആണ്
ഓ പെരുന്നാളിന്റ അന്ന്
മ് മ്
അയ് ശെരി അപ്പൊ ആണ്ട് കയിക് ആണ്ട് കഴിക്കൂല്ലേ
ആ അപ്പ ചിലപ്പ തലവാട്ടിലെങ്ങാനും കൂടുലുണ്ടാവാറുണ്ട്
ഓ അയ്ശെരി ദുആ യും കാര്യങ്ങളൊക്കെ ഉണ്ടാവുവായിരിക്കും
ആഹ് അറിയില്ലെങ്ങനെയാണ്ന്ന്‌ ഇപ്രാവശ്യം
ഓ അയ് ശരി പിന്നെ അപ്പൊ പിന്നെ പെരുന്നള് ഉണ്ടാവൂലല്ലേ അങ്ങനെയല്ല ആണ്ടുണ്ടാവുമ്പോ അങ്ങനെ വലിയൊരു
ല്ലേ എല്ലാരോടും ഒരു ഒത്തു കൂടല്
ആഹ് സത്യം പറഞ്ഞാല് ആണ്ടിനൊക്കെന്നെ എല്ലാരും ഒത്തൂടുള്ളൂ ഇവിടെ അങ്ങനെ തന്നെ
ആഹ് എല്ലാടത്തും അങ്ങിനെ തന്നെയന്ന് ഇപ്പൊ ഫോണ ഉള്ളതന്നെ എല്ലാം ഫോണിൽ കൂടെണല്ല
അതെ ആര ഇങ്ങനെ അത് ഫോം വിളിച്ച് എല്ലാരേലും ആത് പണ്ടൊക്കെ ആര്ന്നാല് പൈസ കയറ്റിയാൽ ഒരു ഇത്ര ഒരു ഇരുപത്തഞ്ച് രൂപ കയറ്റിയാൽ അതില് ഇരുപത് രൂപയ്ക്ക് കോളചെയ അങ്ങനെയാണല്ലോ കാഡില് പക്ഷെ ഇപ്പൊ അൺലിമിറ്റഡ് ആണല്ലോ ആഹ് എത്രയും വിളിക്കാലോ
ആഹ് ഇപ്പൊ കാണണം തോന്നാണെങ്കില് ഗൾഫിലുള്ള ആ രേലും കാണണോങ്കില് നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട്
അതെ അതെ പക്ഷെ എന്നാലും അൺലിമിറ്റഡ് ആണെന്ന് വിചാരിച്ച് ആരും കോൾ ചെയ്തൊണ്ടിരിക്കുന്നില്ല മെസ്സേജ് അയക്കാണല്ലേ ചെയ്യണേ
ആഹ് ശരിയന്നെ
ആഹ് ഞാനും ഇങ്ങനെ ആലോചിക്കും എന്തേലും സ്റ്റാറ്റസ് കാണുമ്പോഴേ ഓലെ പറ്റി നമ്മക്കും ഞമ്മളെ പറ്റി ഓൾക്കും ഓർമ്മ ഉണ്ടാവുള്ളു
ആഹ് ആഹ്
ഞാന് ഇങ്ങനെ വിചാരിക്കലണ്ട് പണ്ടത്തെ ഒരു അറ്റാച്ചുമെന്റ് ഒന്നും ഇപ്പൊ പ്പൊ ആർക്കും ഇപ്പ ഞ ഞാൻ ഇന്ന കൂടെ ഉൾപ്പെട്ടാട്ടെ പറയണ ആർക്കും ഇല്ല അങ്ങോട്ടുംട്ടും അല്ലേ എല്ലാരും എല്ലാരു കാര്യത്തിലും
ആഹ് ആഹ് ആഹ് വല്ല കല്യാണം ഏഹ് അഹ് അങ്ങനൊക്കെയനി കൂടുള്ളതന്ന
ആഹ് അതെ അതെ അങ്ങനെ കാണുള്ളൂ
ആഹ്
പിന്നെ ഏഹ് ഞാനും അങ്ങനെ വിചാരിക്കണ്ട് ആദ്യകമൊക്കെ ഭയങ്കരമായിട്ട് വിളിക്കും കൂടും ഒക്കെ ചെയ്യായിരുന്നല്ലോ പണ്ടൊക്കെ
ഒരു മിൻറ്റ്
ആരോ വന്നു തോന്ന്ണ്ട്
ആരോ വന്നു ഉം
അത് വടെ ആഹ് അയ്യോ പെട്ടി പൊടിച്ച് മുട്ടായിണ്ട് പച്ച മാഷാ അള്ളാ ആഹ് ആഹ് ഇതുണ്ടോ
ആരാ
പ് ഗൾഫ്ന്ന് വന്ന്ണ്ണ്
അതെ
ആഹ് അപ്പം അട്ത്ത തൊട്ടട്ത്ത വീട്ടിലേ അപ്പൊ ഓര് പിന്നെ മുട്ടായൊക്കെ മക്കക്കും മു മുട്ടായിം, ക്ലിപസും, പെൻസിലും അങ്ങൻത്തൊക്കെ ണ്ടല്ലോ
ആഹ് ആഹ്
അങ്ങനെ കൊട്ത്തയച്ചതാ
ആഹ്
ഫസ്റ്റായ്റ്റ് ഗൾഫ് പോയി വെരാണ്
ഓഹ്
അങ്ങനെ അപ്പം ച രസാണ് പ്പ ആക്ഷെ ഇങ്ങനെപ്പൊ ഇങ്ങനെപ്പൊ ഈ പൊതി ക്ട്ട്യേപ്പോ പറയാ കേട്ടോ ഇപ്പൊ ആദിക്കൊക്കെ ല്ലാരും കളിച്ച് യിരുന്നു അന്ന് അന്നൊക്കെ മിട്ടായിട്ടും ഇപ്പൊന്നും ആരും അങ്ങട്ടു ങ്ങട്ടും ഈ മിഠായിയോന്നും കൊട്ക്കലില്ല വടെട്ടോ
ആഹ് ആഹ്
ഇപ്പൊ ആഹ് ക്ക കാരണം ആഹ് ഓര്ക്കന്നെ കൊറേ ആൾക്കാര്ക്ക് കൊട്ക്കാണ്ടാവോലോ
അഹ്
ആഹ് പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആൽവാസീക്കൊന്നും ആരും അങ്ങനെ കൊട്ക്കലില്ല പക്ഷെ ഇവര് കൊറേ ആല് കൊറേ പൊതിണ്ട് ഓലെ കയ്യില് ഇവടെക്കെ കൊട്ക്കാനായിരിക്കും
ആഹ് ചെലപ്പ അങ്ങനേര്ക്കും ആദ്യയ്റ്റ് പോയി വന്നതല്ലേ
ആഹ് അതായിരിക്കും അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാ അല്ല അങ്ങനെ കൊട്ക്കാനും വണൊരു മനസ്
ആഹ് അത് ശെര്യാ
ഉം അങ്ങനെ പിന്നെ
ചെലോരുണ്ട് എത്രയിണ്ടായാലും കൊടുക്കാത്ത ആൾക്കാരുണ്ട്
ആഹ് അത് ശരി ഈ കൊർച്ച്ള്ളൊരാ കൊട്ക്ക തോനെള്ളൊര് അങ്ങനെ കൊട്ക്കൂല സ്വന മസ് കൊറേ കൊറേ നിങ്ങളെ തോനെയെക്കെ കേട്ടണു
ആഹ് നിങ്ങക്കറിയാ
അല്ല ഞങ്ങള് ഇവടെ ഭയങ്കര പ ഞാന് സംസാരിക്കണതേ ഭയങ്കര ഇതിലാ ആഹ് ഇങ്ങളോട് സംസാരിക്കുമ്പോ പിന്നെ ഇങ്ങക്കാ ഇങ്ങളതില് വെര്ണ്ട് എന്നാലും എക്ക് ണോന്ന് അറിയില്ലല്ലോ
അഹ് ഞാന് ഇപ്പ എന്നാ സംസാരിക്കുന്ന കേട്ടിട്ടെ ആദ്യയൊന്നും മനസ്സിലായില്ല പിന്നെ മനസ്സിലായി വന്നീപ്പ ങ്ങ നെ
ആഹ് അത് ശരിയാ പക്ഷെ ഭയങ്കര ഞാൻ പറയാ- ഇങ്ങനെ ഓരോരുത്തർക്ക് വിളിക്കുമ്പളെ ന ഓരോ എക്സ്പീരിയൻസ് ആട്ടോ ഇപ്പോ നമ്മളെ വീട്ടില് നമ്മള് വിചാരിക്കും ഓഹ് നമ്മടെ വീട്ടിൽ ഇങ്ങനെയാണോ അയോ നമ്മെടെ വീട്ടിൽ ഇങ്ങനെയാണോ അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുയല്ല എല്ലാരും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്
അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ ഇന്ന് കുറെ നേരം വൈകി പണി കഴിയാൻ കൊറേ നേരായി. ഇപ്പൊ കുളിച്ച് ഫുഡ് കഴിച്ചു വന്നിട്ടുള്ളൂ.
ഇന്ന് എന്തായിരുന്നു ഫുഡ്
ഇന്ന് ക്രാബ് പ്രത്യേകിച്ചൊന്നുല്ല ക്രാബും പയറുപ്പേരിം സാധാ ചോറും
ക്രാബ് അതെന്താ സംഭവം
ഞ ഞണ്ടില്ലേ
ഓഹ് ആഹ് ഞ ഞണ്ട് കറി
ആ ഞണ്ട് റോസ്റ്റ് ചെയ്ത്.
ആ.
അവിടെയൊക്കെ കഴി അവിടെ കഴിക്കോ
ആഹ് കഴിക്കും
ആഹ് അല്ല ചെലോർക്ക് ഭയ ഇഷ്ടമല്ല ചെലർക്കൊരു അറപ്പാണ് ആ സാധനം അതാ ഞാൻ ചോയിച്ചിനം
ആഹ് ഇൻക്കൊക്കെ അത് ഭയങ്കര ഇൻക്കൊക്കെ ഭയങ്കര ഇഷ്ടവാണ്
ആഹ് ഇൻക്കും ആദ്യൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ പോലെനി പക്ഷെ ഇൻക്ക് കഴിച്ചപ്പം ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടാണ്
ആഹ് ആഹ് ചേലോ ഞണ്ട്. ചെമ്മീന് ഒന്നും കഴിക്കൂല.
ആഹ് എനിക്ക് അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടാ
എനിക്ക് ആഹ് വയറ്റിലുണ്ടാവണത് കൊണ്ട് പ്രത്യേകിച്ച് എനിക്കിഷ്ട അപ്പ ഹസ്ബന്റ് അത് കൊണ്ടു വന്നു തരും
ആഹ് ഇപ്പ അങ്ങനല്ല ഇപ്പ പാ പല ആഗ്രഹങ്ങളുണ്ടാരുന്ന്
ഇപ്പ ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ എന്നാലും ഞാനിപ്പം ഫസ്റ്റത്തെപോലെന്നും അത്ര പറയലില്ല ഇപ്പം കുറെ ചെലവായില്ലേ
ചെലവല്ലേ
ആഹ് ഞാൻ ഒന്ന് കട്ട് ആക്കിട്ട് വിളിക്കാട്ടോ
ആഹ് ആഹ് ആഹ്
ശരി
ശരിയെന്നാ